ഹലോ അപ്പേഴക്ക് വേറെന്തോ ഒരു ആപ്പേ കൈ്യട്ടി ഓണായി പോയി അത് ക്ലോസ് ചെയ്യമ്പോ നോക്കെ
ആഹ അപ്പൊ അങ്ങനെ ഇതിൽ ത്തി സ്റ്റോറിയാണ്. മുന്നൂറ്റി അൻപത് പാർസ് ഉണ്ട്.
ആഹ് ഞാന് പിന്നെ എന്താ ആഹ് ഞാനെന്താവാ ചെയ്യന്ന അങ്ങനെ പറ്റേ ചെറുത് വായിക്കൂല. ഒരു നൂറിന്റെ തായള്ള എന്താന്നാ നമുക്ക് ആ ഇൻട്രസ്റ്റ് പെട്ടെന്ന് തീരുമല്ലോ.
പക്ഷെ ഇല്ല അല്ലല്ല ആര പറഞ്ഞേ ഒരു എഴുപത്തേഴ് പാർട്ടിന്റ ഒരു ഹൃ ദയമന്ത്ര ചിന്തന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ട് അത് എന്താ പറയാ ഒരു കണ്ണൂർ കണ്ണൂര് ബേസ് ചെയ്തിട്ടാണ് കണ്ണൂർ സ്ലാങ്ങിലൊക്കെ ഒരു സ്റ്റോറി നല്ല രസണ് എഴുപ തേഴ് പാർട്ടില് സംഭവം തീർന്ന ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ അത് വായിച്ചാ വായി ച്ചതാണ്.
ആണോ എന്നനി അങ്ങനത്തെ ചെർത് നോക്കണം. ഉം അങ്ങനെ ഇൻട്രസ്റ്റ് ആയി തോന്ന ആ ഇൻട്രസ്റ്റ് ആയി തോന്നുന്നത് ഇങ്ങനെ അയക്കണേ.
ഞാന് അസാധാരണ ആപ്പ ഊപ്പ റൈറ്റേഴ്സിന്റെ ഒന്നും എടുക്കൂല. ഒരു നൂറ് കെങ്കിലും ആ റീഡേഴ്സ് ഉള്ള സ്റ്റോറി കാരണം അത്രയും നല്ലതാകുമ്പോഴാണല്ലോ അത്ര ആൾക്കാര് വായിക്കുന്നത്. ആ അങ്ങനെ നോക്കിയേ ഞാൻ എടുക്കുള്ളൂ. ആ പിന്നെ ഒരു റൈറ്ററെ അങ്ങനത്തെ ചിലപ്പോ ഒരാൾ ആ ചെല ഇപ്പ റൈറ്ററിനു ഒരു സ്റ്റോറി മാത്രേ നൂറടിച്ചിട്ടുണ്ടാവുള്ളൂ. നൂറ് കെ നല്ല നല്ല നന്നായിട്ട് എഴുതുന്നതായിരിക്കും. അപ്പൊ അങ്ങനെത്തവരുടെ ചെറിയ വ്യൂവേഴ്സ് ഒള്ളതാണെങ്കിലും വായിക്കും.
ആ അങ്ങനത്തെ ചിലത് നന്നാവും.
ആഹ് ഞാനിപ്പ സ്ഥിരം വായിക്കുന്ന കുറച്ചാൾ ക്കാരുണ്ട് ഓർമ്മകൾ എന്ന് പറഞ്ഞ പുള്ളിക്കാരിത്തി പളിക്കാരിത്തി ഇപ്പൊ കുറച്ച് ഡിലേ ആണ്. കാരണം ആള് ടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കൊറച്ച് താമസിച്ചു അത് കഴിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നതാണ് ഇപ്പ ആളുടെ ഉമ്മ മരിച്ച്. ച് ഉമ്മമരിച്ചിട്ടധികആയിട്ടില്ല. അപ്പത് കാര അന്നാരി ഇടുന്നുണ്ട് ആള് പറയുന്നത് എനിക്ക് എന്താണ് ഇങ്ങനെ കുഞ്ഞിന്റെ കാര്യം എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറയണത് ഈ എഴുതലാണ്. അതുകൊണ്ട് ഞാൻ എഴുതാന്ന് പറഞ്ഞ് പുള്ളിക്കാരിത്തി എഴുതി തൊടങ്ങി. പിന്നെ ഒരു ശ്രീ അനു ആദി ലക്ഷ്മി പിന്നെ അങ്ങനെ കൊറെ പേര്ണ്ട്. ഉം
പിന്നെങ്ങനെ ഓരോരുത്തരെ ആ ലിങ്ക് കിട്ടുമ്പോ നമ്മുക്ക് പിന്നേം അതിൽമ വെച്ചിട്ട് പിന്നേം സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും.
അതുപോലെ നിത നിസ എന്ന് പറഞ്ഞൊരു റൈറ്ററിന്റെ അതും നല്ല നല്ല സ്റ്റോറീസ് എനിക്ക് ഇതൊക്കെ ലൈക്കൺസിന്റെയൊക്കെ
ആഹ്
സ്റ്റോറി അങ്ങനത്തെെയൊക്കെ ഇഷ്ടാണ്. അതായത് അവർക്കും ഹ്യൂമനായിട്ടും മാറൻ പറ്റും. ലൈക്കണായിട്ടും മാറാൻ പറ്റും അങ്ങനത്തെ സ്റ്റോറീസില്ലേ
ആഹ് അത് പേടയാവുലേ വായിക്കാന്
പപ്പി ലവ് നല്ല രസാ.
ഹ ഹ ഹ പിന്നെ അതികോം ഞാൻ അതി ഞാനെന്താ ഈ രാത്രികളിലാണ് അതികോം വായിക്ക.
എനിക്ക് രാവന്നും പകലൊന്നുംല്ല.
അല്ല പകല് അപ്പൊ പിന്നെ ആഹ് ഇപ്പൊ ഈ സമയ ഇല്ല പിന്നെ സമയം കി കിട്ടുമ്പ ചെപ്പോ എന്താ പകല അങ്ങനെ വിട്ട്പോവും രാത്രി കിടക്കാ പോകുമ്പോഴാണ് അതികം ഓർമ്മ വര.
ആ ഞാനിത് ഒരിക്കലും വിടൂല. ഒരിക്കലും മറക്കൂല. ആഹ്
പകല് വായിക്കണംന്ന് വിചാരിക്കും. അപ്പഴേക്കും ഫോൺ എടുക്കുമ്പോക്കെ എന്താ ഫോണ്ന്നും പറഞ്ഞ്ങാണ്ട് ആനന്ന് പറഞ്ഞ്കൊണ്ട് ന്റെ ബേക്കില് വരും. അപ്പൊ ഞാൻ എന്റെ പയ ഫോണ് കൊടുക്കും എന്നിട്ട്ന്നെ ഈ ഫോണിൽ നോ ട്ടം കുറച്ച് കൂടത് കാണുമ്പോ പിന്നെ അങ്ങെ നിർത്തിയതാണെ അപ്പൊ എന്താന്നോ ഇതിപ്പോ ഞാനല്ലേ വേറെ ആരെങ്കിലും ഫോൺ എടുക്കുമത്തിന് ഫോണ് വേണം അങ്ങനെ ഇപ്പൊ ഫുഡ് കഴിക്കണമെങ്കി പിന്നെ ഫോൺ ഇല്ലാതെ പറ്റൂല ത ഇത് വായ ഒന്ന് തൊറക്കണം എന്നുണ്ടെങ്കിൽ ഫോണ് കയ്യിയില് കിട്ടണം എന്നിട്ട് പിന്നെ ഭക്ഷണം കൊണ്ടന്നച്ച് വെച്ച് വെള്ളം കൊണ്ട ന്നെച്ച് ഫൻ ഇട്ട് ലൈറ്റ് ഇട്ട് പിന്നെ ഫോൺ കൊണ്ടന്ന് വെച്ച് ചെല സമയത്ത് ചെല സമയത്ത് അങ്ങനെ കഴിക്കും അപ്പഴും ഫോണ് അങ്ങനെ കയ്യിൽ വേണ്ടിവരും പിന്നെ അധിക സമയത്ത് ഞാൻ വാരിക്കൊടുക്കും മറ്റേ എന്താ അവിടെ അതും കൊണ്ടിരിക്കും നമുക്ക് ചെലപ്പോ നേ എന്താ ടേബിളിന്റെ മുകളിൽ കേയറി ഒക്കെയാണ് ഇരിക്കുക അപ്പൊ അവിടെ ഇത്തിക്കാെ നമുക്ക് വേറെ പണിക്ക് പോകാനും പറ്റൂലല്ലോ അപ്പൊ പിന്നെഏതായാലും കൂടെ ഇരുന്ന് വേഗംങ്ങ് കൊടുക്കും ഭഷ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ മടിയൊന്നുംല്ലട്ടോ
ഉം
പിന്നെ എരിവൊക്കെ ചെറുപ്പത്തിലെ ശീലാക്കി പിന്നെ ആഹ് എന്താ കാര്യം എന്നാ മൂത്തവന് പിന്നെ ചെറുത് വരുന്നത് ഇങ്ങനെ എരിവും ഒന്നും കൊടുക്കാത്ത ക ഞാനും ഉമ്മയുംന്ന് പറഞ്ഞ് ചീരിച്ചിക്കുന്നത് ചെറുതായിട്ട് ഒരു എരിവണ് തട്ടുമ്പോത്തിന് ചെവിക്കാണ്ട ടി തൊടങ്ങു യിരുന്നു അവന് എരിഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ട് അല്ല നല്ല എരിവെള്ളൊക്കെ ഇഷ്ടാണ് പക്ഷെ അതിന്റെ കൂട്ടത്തി തന്നെ ഒരുക്കം കപ്പ് വെള്ളം അങ് കുടിക്കും അപ്പൊ അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ അങ്ങനെ പിന്നെ ഞാാന് എന്നിട്ട് ഞങ്ങെന്താന്നാ ഇവന് ചെറുതിനെ ചെറുപ്പത്തിലെ പിന്നെ അങ്ങനെ എരിവൊക്കെ കൊടുത്ത് ശീലക്കി എല്ലാ ടേസ്റ്റും അതുപോലെ വെജിറ്റബിളും ഇപ്പൊ മോന് ഉ മൂത്തവനാണെന്നുണ്ടെങ്കിൽ ഈ ക്യാരറ്റ് ഇതൊക്കെ കഴിക്കാൻ മടിയാ പിന്നെ ഇവന് ഞാൻപ്പ ഇന്ന് കാരറ്റ് പേരി ഒക്കെ ഇന്ന് കൊടുത്ത അങ്ങനെ നമ്മള് ചെറുപ്പത്തിലെ എല്ലാ ഫുഡും കൊടുത്ത് ശീലാക്കണം പിന്നെ അവന് ചെറുപ്പത്തി മെയിനാ യിട്ട് ഇഷ്ടുണ്ടായിുന്ന എന്താന്ന ഈ പുട്ട്ക്ക് ചെറുപയറും പിന്നെഈ തേങ്ങാ പാൽ ഒഴിച്ച് കാണ അങ്ങനെ വെക്കുമല്ലോ അപ്പൊ പുട്ടും ചെറുപയറും കൂടും ഉണ്ടാക്കിയാല് നല്ല കഴിക്കുവായിന്നെ ആ സ്ഥാനത്ത് ത്ത് വേറെന്തെങ്കിലും കറി കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റൂലായിരുന്നു അപ്പോ ഈ ചെ റുപ്പത്തിൽ എന്താണോ കഴിച്ച് ശീലായത് അതാ ഇപ്പഴും കുട്ടി പറ്റുള്ളൂ അല്ലാതെ വേറെ നമ്മളിപ്പോൊ പുതിയതായിട്ട് ഇപ്പൊ ഒരു ഫുഡ് ഉണ്ടാക്കിയാല് അതൊന്ന് ടേസ്റ്റ് നോക്ക അത്പോലും ഇല്ല അ ഒരു പുതിയ ഡിഷ് കിട്ടുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് അറിയണം എന്നൊക്കുള്ളള്ള ആഗ്രഹം ഉണ്ടാവൂില്ലേ ഇത് അതില്ല ആ പഴയത് മാത്രം ഉ ഇത് വല്ലാത്തരു പഠിപ്പ ഇപ്പാണ്ന്ന് അറിയ അത് കാരണം ഇവിടെ എന്ത് തന്നെ ഒരു ചമ്മന്തിയാണെങ്കിൽ പോലും ഞാൻ ചെറുതിന് കൊടുക്കാതെ വിടൂല മറ്റേ എന്താ നമ്മുക്ക്ന്നെയാണ് പണി കിട്ടുക എന്നേും കൊടുക്കുമ്പോ അത് വേണ്ട വേണ്ടാന്ന് പറയും ആ അപ്പൊ പിന്നെ എല്ലാ ടേസ്റ്റും റ്റും പിന്നെ എരിവും പുളിയും മധുരവും ഒക്കെ പഠിപ്പിച്ച് അതുകൊണ്ട് വേറൊരു കാര്യം നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാൽ കൊടുത്താലും ആൾ കഴിക്കും മറ്റവൻ കഴിക്കൂല്ല ഇല്ല
ആഹ്
ഉം അങ്ങനെ ഇത് മോൾക്ക് അങ്ങനെ ഉണ്ടോ
അവൾക്ക് ഞാൻ എല്ലാ ശീലപ്പിക്കും ഒരുപാട് അങ്ങനെ ഒരുപാട് അങ്ങനെ എരിവ് കൊടുക്കൂല എന്നാലും ആവശ്യത്തിന് നമ്മുടെ കറികളൊക്കെ തന്നെ അവൾ സ്പെഷ്യൽ അങ്ങനെ ഉണ്ടാക്കണ പരിപാടിയൊന്നുമല്ല സ്കൂളിൽ പോകുമ്പോ അത്ര അവൾക്കായിട്ട് ഉണ്ടാക്കും കാരണം രാവിലെ അത്ര നേരത്തെ വെക്കുന്നതല്ലോ അവൾക്കൊരിച്ചിരി ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതിയല്ലോ ആഹ് അപ്പൊ ഇന്ന് ഞാൻ വെണ്ടക്ക ഒൽത്തികൊടുത്താണ് ഒരു അഞ്ചാറ് വെണ്ടക്കടുത്ത് അപ്പൊഞാൻ കാശ്മീരിചില്ലിയിട്ടെ അതാവുമ്പോ എരിവിനെരിവും കളറിന്കളറുംകിട്ടും കാരണംഇപ്പോഴേ മുളക് ഞങ്ങള് മുളക് വാങ്ങിച്ച് പൊടിപ്പിക്ക്യ ചെയ്തത് അപ്പൊഭയങ്കരരിവാ ഇച്ചിരിട്ടാലും ഭയങ്കരഎരുവാണ് അപ്പൊഎങ്ങാനും ഇനി കൂടിപോയാൽ കാരണം ഞാനൊർറക്കത്ത്ന്ന്ന്നെഴുന്നെറ്റ ആദ്യംവന്ന് ചെയ്യണത് അവൾക്ക് കറിയിണ്ടാക്കലാണ്. അപ്പൊ പൊടിക്ക് ചിലപ്പോനമ്മുടെ ഉറക്കപ്പിച്ചിരിവെല്ലോം കൂടിപ്പോയാപിന്നെ കൊച്ചന്കഴിക്ക ക്കാൻപറ്റില്ല
ആഹ്
ആഹ് പിന്നെടീച്ചർ ചെക്ക്യ്യും കുട്ടി കൊണ്ടുവന്നതൊക്കെ തിന്നുന്നുണ്ടോന്നൊക്കെ. ആഹ് പിന്നെ ഉടായ്പ്പ് ആ ഉടായ്പ്പ് കുക്കിയും ഇതൊന്നുംപറ്റൂല കാരണംകഴിഞ്ഞവ്രശ്യം ടീച്ചർ പറഞ്ഞ് ഒന്ന് രണ്ട്കുട്ടികളുടെ പാരൻസ് ഒഴികെ ബാക്കിഎല്ലാരെ അമ്മമാരും മടിച്ചികളാണ്കാരണം മിക്കവരും ഈ തൈര്, പപ്പടം, മുട്ട, തൈര് പപ്പടം തന്നെ റിപ്പീറ്റ് ഒരു അപ്പഞാവാക്ക് ഞാന് വെറൈറ്റി വെറൈറ്റിമീൻസ് പച്ചക്കറികളോരോ ദിവസം ഓരോന്നും മാറിമാറി കൊടുക്കുംപിന്നെ ഹെ വെജിറ്റബിൾ ബി രിയാണിണ്ടാക്കി കൊടുക്കും ബിരിയാണി ണ്ടാക്കി കൊടുക്കും വെജിറ്റബിൾ പുലാവ്ഉണ്ടാക്കി കൊടുക്കും നോൺങ്ങനെ അധികം കൊടു ത്ത് വിടാറില്ല
ആഹ നോണ്കൊടുക്കുമ്പോരു ഇതില്ല്യ
ആഹ് പിന്നെ ചിക്കനൊക്കെആണങ്കില് ഞാൻപൊരിച്ചിട്ട് പി പിച്ചിപിച്ചി ചോറി മിക്സ്സെയ്യും കാരണം ഇവള് ചിലനേരത്തെേ ഷെയെറെയ്യു യു കെ ജി നിക്കുമ്പോമ്മക്ക് ചോയ് പ്രായാണ് മക്കള് ഇവള് ചിലപ്പോകൊടുക്കും ൻക്ക് ഇഷ്ടപ്പെട്ട സാനങ്ങള് വള്കൊടുക്കൂല അപ്പൊചൽ ചിക്കനൊക്കെമ്മളാങ്ങനെ വെച്ച്ഴിഞ്ഞാല് കുട്ടികള് ചോദിക്കും അപ്പിവള് കൊടുക്കൂല ഇവിള്ചെലത് ചെലെനേരത്ത് അങ്ങൻത്തെ മൂഷയട്ടസ്വഭാവംക്കെണ്ട് ചിലപ്പോ ചോദിക്കാതെന്നെ ഷെയറെയും പിന്നെ ചെമ്മീനൊക്കെണെങ്കിൽ ഞാൻ പൊരിച്ചുകൊടുത്തൂടും വലിയ ചെമ്മീനൊക്കെണെ പൊരിച്ച് കുഞ്ഞ്കുഞ്ഞ് കഷ്ണ കഴിഞ്ഞുസം ഇന്നലെഞാൻ ചെമ്മീന് കുഞ്ഞിച്ചെമ്മീനായിരുന്നു റോസ്റ്റ്യ്ത് കൊടുത്ത് വിട്ട
ഉം ഇവിടെപിന്നെ ചെമ്മീനെന്നുംകൊടുത്ത് വി മീൻഐറ്റംസ്ന്നും കൊടുത്ത ത്തുടലില്ല അങ്ങനെപറ്റൂല പിന്നെ ചിക്കന്പിന്നെ പൊരിച്ചു കൊടുത്തയക്കും പിന്നെ പപ്പടവും കൊടുത്തയക്കല് പപ്പടം വീട്ടന്നൊക്കെ ഇതാക്കാന്നല്ലാതെ പിന്നെ മക്കക്ക് ഈ ചെറിയമക്കക്ക് പപ്പടം അധികം കൊടുക്കുന്നത് നല്ലതല്ല ഈ ഉ ഉം സോഡാപൊടിയൊക്കെചേർത്ത് ത്ത് ഇതാക്കുന്നല്ലേ ഉം പിന്നെ
പരമാവധിപച്ചക്കറി മീനായിട്ട് ആകെ ചെമ്മീൻമാ
ആഹ് അത് ഇവനത്പറ്റൂല ചെമ്മീനിഷ്ടല്ല ചെമ്മീൻകഴിക്കൂല ചെമ്മീബിരിയാണി ഞളിവിടെണ്ടാക്കും അപ്പോയ്ത്തെ റൈസ്മാത്രംകഴിക്കും ന്നിട്ട് ബി ചെമ് ബിരിയാണിത്തില് പ്പെന്തായാലും നമുക്കാഹ്‌ വേർതിരിച്ച്കാണ്ട് കൊടുക്കാൻപറ്റൂലല്ലോ. അത് നട്ട് ഞാനാടുത്തിരിക്കരുങ്കിൽ എന്റെ പ്ലേറ്റ്കിടും അല്ലെങ്കിവേറെആരെയിം പ്ലേറ്റ്കിടും ഒക്കെ മാറ്റി പ്ലേറ്റിന്റൊരുസൈഡിലക്കിവെക്കും ആ റൈസ് മാത്രെടുത്ത്കഴിക്കും
ആഹാ
ഉം പിന്നെ സ്കൂൾക്ക് പിന്നെപ്പെ ഇന്നലെപറഞ്ഞ പോലെതന്നെ ഫ്രൈഡ്റൈസ്ണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽപിന്നെ സാധാചോറും വെജിറ്റബ്ലും ഹെ പിന്നെ ബിരിയാണിയോക്കെണ്ടാക്കുന്ന ഇപ്പോ അധികാദിവസങ്ങളിളും ഞായറാഴ്ച ദിവസങ്ങളിലാണ്ബിരിയാണിണ്ടാക്കഈ ണ്ടാവും ഞായറഴ്ചയല്ലേ അങ്ങനെ ബിരിയാണിണ്ടാക്കുമ്പോ പിറ്റേന്നെത്തേക്ക്ടുത്ത് വെക്കും
ആഹ്
ഫ്രിഡ്ജില് ഒരു പാത്രത്തിലാക്കിയ ണ്ട് എടുത്ത് വച്ചൊരു പിന്നെ പിറ്റേന്ന് പിന്നെ ചൂടാക്കി കൊടുത്തു വിടും പിറ്റേന്നത്തേക്ക് ഈ ബിരിയാണി നല്ല ടേസ്റ്റാണല്ലോ അന്നിണ്ടാക്ക്‌നെക്കാട്ടിലും ടേസ്റ്റ് പി പിറ്റേ ദിവസത്തേക്കാണ് അങ്ങനെ കൊണ്ടു പോവുന്നത് ഇഷ്ടാണ് ആ അപ്പൊ ഞങ്ങള് ചോയിക്കും ബിരിയാണി വേണോ നെയ്ക്കപ്പോ ആന്നറിയാം അപ്പൊ അവനും കൊണ്ടോവോള്ളവ് ചോറ് ഉണ്ടാക്കുമ്പോ തന്നെ അങ്ങ് മാറ്റി വെക്കും അപ്പൊ പിന്നെ പ്രത്യ നമുക്ക് എളുപ്പാണ് ഒന്നും ഉണ്ടാക്കും വേണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിത് കൊടുത്തു വിട്ടാ മതിയല്ലോ ട്ട് പിന്നെ അങ്ങനെ ആകുമ്പോ എന്നാ ചെലപ്പം കുട്ടികള് ഷെയറെയ്യും ട്ടെ പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലോ ഫ്രൈഡ് റൈസ് കൊടുത്തയച്ചന്നെ ആ സോസ് ഇല്ലാത ണ്ട് കാരണം ഫ്രണ്ട് തിന്ന്ന്ന് എന്നിട്ട് പിന്നെ പിറ്റേന്ന് അവന് വേണംന്ന് പറഞ്ഞല്ലേ അങ്ങനെ പിറ്റേന്ന് ഇന്നലെ ഇന്നലെ അതുപലെ കൊടു ത്തുവിട്ട് ട്ട് അപ്പോ അവന്റെ ഉം പാത്രത്തിന്റെ മുകളിലുള്ള പാത്രത്തില് എക്സ് പ്പാചോറ് വെച്ച് കൊടുത്തേല്ലേ ഇനിയിപ്പോ ഇത് അവര് ഷെയർ ചെയ്ട്ടുണ്ടെല് പിന്നെ ഇന്നും പട്ടിണിയാവൂലെന്ന് കരുതിയിട്ട് അങ്ങനെ പിന്നെ അവർ ത്ത് എല്ലാരും കൂടി ഷെയറിട്ട് കഴിച്ചിന്നൊക്കെ പറഞ്ഞു
ങേ
അത് അവര് മൂന്നാം ക്ലാസ്സിന്ന് എങ്ങാനോ തുടങ്ങിയാണ് ഈ ഷെയറിംഗ്
ആ നല്ലതാണ് ഇവര് എടക്ക്ക്കെ ഷെയർ ചെയ്യുള്ളൂ ഇവളിടക്ക് ഇവൾക്ക് തോന്നണം പിന്നെ പ്രായം അഞ്ച് അഞ്ചു വയസല്ലേ ആയിട്ടുള്ളൂ കുറച്ചും കൂടി വല്താമ്പോത്തേക്കും അങ്ങോടിങ്ങോടും കൂടക്കെ ഇതാക്കി പഠിച്ചോളൂ
യാ ഇവിടെപ്പന്നിട്ട് ഇന്നേ ഇന്നലെ ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായി എന്തീന്നോ ഈ എന്തോ ഒരു കുട്ടിരെ പേ ഒരു ക്രിസ്ത്യൻ കുട്ടി അത് അപ്പൊ മറ്റേ പോർക്കുകൊണ്ട് ട്ട്ന്ന് പറഞ്ഞ് ഏ എന്ത് പോ എന്നിട്ട് ഈയ് കഴിച്ചോ അതാണ് ഇതാണ് ചോയിച്ചിക്കാണ് ഉമ്മാണ്ട് തോളി പോ ഓൻ പറയാ അത് ഹറാമല്ലേ അത് കഴിക്കാൻ പാടില്ലാന്ന് എൻക്കറിയാലോ
ആഹ് ചെലപ്പോ അറിയ ഇത് അറിയാതെ കഴിക്കും ഞാനുണ്ടല്ലോ യൂ ഇൻസ്റ്റഗ്രാമില് ഒരു ആ ആൾട കുക്കിംഗിന്റെ ഒര് അത് സ ഒന്നും പറയുന്നെന്നുന്നില്ല പുള്ളി അത് ഏസ് ഒരു പ്രതേ പ്രത്യേക മോഡലില് ആ വീഡിയോ പ്രസന്റേഷൻ രസാണ് കാണാനായിട്ട് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഫുഡാണ് അപ്പൊ ഇങ്ങനെ മീ ചോപ്പെയ്ത് അത് ഇതൊക്കെ വെച്ച്ണ്ടാക്കും പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് ഡിഷിന്റെ പേര് അപ്പൊ നോക്കുമ്പോ പോർക്ക് പക്ഷെ കണ്ടാ ബീഫ് പോലെയൊക്കെ തോന്നുയേനി എനിക്ക് മാറിപ്പോവും ചിക്കന്റെ ബ്രസ്റ്റ് പീസ് ഒക്കെ പോലെ തോന്നി ആഹ് അപ്പൊ നമുക്ക് അറിയൂല മക്കള് ഞാന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വ് മറ്റുള്ള കുട്ടികള് കൊണ്ടുവന്നാ തന്നെ എറച്ചിയൊന്നും ഞാൻ അവരേന്ന് വാങ്ങി കഴിക്കൂല കാരണം ഇവര് ഹലാലായിട്ടുള്ള സ്ഥലത്ത് നിന്നാണോ വാങ്ങി ക്ക്നെന്നും നമ്മക്ക് അറിയൂലല്ലോ ചിക്കൻ ആണെങ്കിൽ പോലും അപ്പൊ ഞാൻ പറയും വേ ണ്ടാ ഞാൻസ് കഴിക്കാതെ അപ്പ ഞാനും കൊണ്ടുപോവൂല്ല വീട്ടീന്ന്
ആ
കാരണം കഴിക്കാറില്ലാന്ന് പണഞ്ഞിട്ട് പിന്നെ ഞാൻ കൊണ്ടോവുമ്പോ അവര് ചോദിക്കും ഞാൻ കൊണ്ടുവന്നിട്ട് നീ തിന്നില്ലല്ലോ ആരുടെം മീനും എറച്ചീം ഞാൻ പറയും ഞാൻ മീന ഇറച്ച ഒന്നും ക്ലാസ് ത്തില് കഴികൂല അതൊക്കെ വീട്ടിന്നെ ഉള്ളൂന്ന് പറയും കാരണം മീന് ക്കാന്നു പറഞ്ഞഴിഞ്ഞാ ഇവര് മേലക്കൊക്കെ ചിക്ക് പെരട്ടുന്നുണ്ടോ കഴുകുന്നുണ്ടോ നമു ക്കറിയാൻ പാടിലല്ലോ പച്ചക്കറീന്ന് മാത്രം ഞാൻ ഷെം ഷെയർ ചെയ്യുമ്പോ കഴിക്കുള്ളൂ
ഉം എന്നിട്ട് പിന്നെമ്മാന മ്മനോട് ഇന്നിട്ട് ഞങ്ങള് എന്തോ സംസാരിച്ചുകോണ്ട്ഇരിക്കുന്നതിന്റെ ഇടക്കാണ് അവനെന്നോട് വന്നാണ്ട് പറ അപ്പഴാണ് ഉമ്മത് കേട്ടത് അപ്പൊ പറഞ്ഞ് അവ വീട്ടിൽന്ന് കൊണ്ടുപോന ഒന്നും കഴിക്കർതിട്ടാ പിന്നെ അവര് ഇതു ഉണ്ടാക്കിയ പത്രം